ഹലോ
ആ എന്തൊക്കെയ വിശേഷം
നല്ല വിശേഷം ആട്യോ
അവിടെ നല്ല വിശേഷം സുഖം എന്താ ചായയക്കെ കുടിച്ചോ
ഉച്ചക്കുള്ളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു ആ റെഡി ആയി റെഡി ആയി കുഞ്ഞിനുള്ളരും കൂടിട്ട് ആക്കുക
ആ എന്താ സ്പെഷ്യലൊക്കെ
സ്പെഷ്യൽ ഇന്ന് ഒന്നുല്ല ചിക്കൻ ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇനിപ്പോ വൈന്നേര് ത്തേക്ക് ആക്കാ വെര്ച്ചിട്ട് ഉച്ചത്തേക്ക് മീൻ വറുത്തത് ഉപ്പേരി വെണ്ടക്കക്കറി അതൊക്കെ തന്നെ
ആ പിന്നെ എന്തൊക്കെയാ അവിടെ കാലാവസ്ഥ ഒക്കെ എങ്ങനെ ഇല്ലല്ലോ ഇല്ല ഇന്നില്ല
ഉം ആഹ് ന്നലെ സ്കൂളില്ലാത്ത ദിവസമാണല്ലോ എല്ലാരും കാണുവല്ലോ
സ്കൂളിലാത്തോണ്ട് മന്തി ഉണ്ടാക്കി ഇന്ന് പിന്നെ ഒന്നും സാധാ ചോറും കൂട്ടാനൊക്കെ തന്നെ അത് മീന് കിട്ടീട്ടില്ല ആ
അ അത് ജസ്റ്റ് റയ് പുഴുങ്ങിട്ടോ
അല്ലല്ല എന്താണ് ഇറച്ചി ഫ്രൈ ചെയ്തിട്ട്
ആഹ് ആഹ് എന്നിട്ട് മറ്റേ സ്മോക്ക് ഇടുവോ പൊകതാക്കോ
ടു ടും
അതെങ്ങനെ നിങ്ങള്ൾ ചെയ്യാ
അത് പാത്രത്തില്ൽ വെച്ചിട്ട് അയ്ക്ക് കൊറച്ച്കരി അത് ഇതാക്കിയിട്ട് പിന്നെ എക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കാണ്ട് ആണ്ട് മൂടിയാണ്ട് വെക്കും
ആ ദമ്മ്ട്ണപോലെല്ലേ ആ കെട്ട ഞ ഞങ്ങള് അങ്ങനെത്തന്നെ ഞാൻ യൂട്യൂബ് നോക്കിട്ടാണ് ന്ന്
ഞാനും യൂട്യൂബ് നോക്കണ്ട് ആഹ് ഞാനും യൂട്യൂബ് നോക്കിയാണ്ടന്നെണ്ടാക്കല്
ആ അപ്പൊ ചെലതിൽ ഇങ്ങനെ പുഴുങ്ങിട്ട് അങ്ങനെ ഇടുന്നത് കണ്ടിട്ടുണ്ട് ചെലതിൽ അഹ് ട്ത്തിട്ട് ഫ്രൈ ചെയ്തിട്ട്
ആ പുഴുങ്ങിയത് അത്രരു ടേസ്റ്റ് പോരാ
ആ അതെ അതെ അതാ ഒന്നും കൂടി ഹെൽത്ത് ഉം ഓയിൽ അധികം ഉണ്ടാവി ല്ല ല്ലോ പക്ഷെ വറത്ത് എട്ത്തു കഴിഞ്ഞ ഒന്നും കൂടി ടെസ്റ്റ്‌
ടേസ്റ്റ് ഉണ്ടാവും ഉ നമുക്ക് പിന്നെ ശരീരം കേടു വന്നാലും ടേസ്റ്റ് പോരെ
അതെ അതെ അതെ അസുഖം വന്നോ ടേസ്റ്റ് പോണല്ലോല്ലെ അതെ അതെ അതെ അപ്പൊ എല്ലാർക്കും ഇഷ്ടമാണോ
ആ എല്ലർക്കും ഇഷ്ട ഉപ്പക്ക് ഇഷ്ടല്ല കേട്ടോ ബീ ഉപ്പാക്ക് ബീഫാണ് ഇഷ്ടം ബക്ക് മറ്റുള്ളവർക്കൊക്കെ ചിക്കൻ മറ്റുള്ളവർക്ക് ബീഫ് അത്രക്കൊണ്ട് പോരാ
ആ ബീഫ് മന്തി വെച്ചിട്ടുണ്ട അപ്പൊ
ഇല്ല അ ബീഫ് മന്തി ഇതിരായിട്ട വെച്ചിട്ടില്ല
ഇല്ല
ഞങ്ങ ഒരു തവണ വെച്ചു ഒരു തവണ ബീഫും ഒരു തവണ ചിക്കനും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തപ്പോ അതിന് മസാല നല്ല ടേസ്റ്റ് കുട്ടികൾക്ക് വേണ്ടീട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ് നോക്കുമ്പോ അത് വെറുതെ തിന്നാൻ പറ്റണ പോലെ നല്ല ടേസ്റ്റ് അത് ആ ഒന്നും കൂടി മസാലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തപ്പോളേ അപ്പൊ നല്ല ടേസ്റ്റ് കറി പോലെ ആക്കിട്ട് പിന്നെ കൊറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്താണ് അപ്പൊ വെറുതെ തിന്നാൻ പറ്റുന്ന പോലെ ഇങ്ങനെ എരിവുംും തോന്നില്ല ഫ്ര ഫ്രൈ ചെയ്യുമ്പോ എരിവും പ്പ് കുറഞ്ഞിരിക്ക. കുട്ട്യാൾക്കൊക്കെ നല്ല ഇഷ്ടായി. പക്ഷെ ങ്ങള് പീസല്ല ഞങ്ങള് കറക്കരിണ പോലെ ചെറുതാക്കിയിരുന്നു
ആ ആഹ നന്ന് ചെറുതാക്കിയോ
ആഹ് നല്ല ജതാക്കിട്ട് ഇവിടെ മേടിക്കുമ്പോ അങ്ങനെ ബിരിയാണി പീസ് ആയിട്ട് എപ്പഴും മേടിക്കാറ് ല്ല ക കറി പോലെ അങ്ങനെ ചെറുതാക്കിട്ടതക്ക അപ്പൊ ക്വാണ്ടിറ്റിയും കൂടുതൽ കിട്ടുമല്ലോ എല്ലാർക്കും പീസും കിട്ടും. ഒന്ന് ഇന്ത വലുതാവ ലുതാവകുമ്പോ എല്ലാർക്കും ഒരുരി ഇതായിരിക്കും ഓരണ്ല്ലേ ഉള്ളൂ ഇ കൊറ ബിരിയാണി ഉണ്ടാക്കുമ്പോ അങ്ങനെ ഇരിക്കുക
അപ്പൊ അതിക്ക് ഒരുപാട് പീസ് ഉണ്ടാവൂല അപ്പൊ എല്ലാർക്കും കുറേ കുറേ പീസ് കിട്ടും അതെ മസാലയും കൂടും അതിൽ ഒരുപാട് മസാലയും വണ്ട വരും അപ്പൊ ഇങ്ങനെ ഇവിടെ ചെയുന്നെ റുള്ള നക്ക ഉണ്ടാക്കിപ്പോ നല്ല ടസ്റ്റ് കുട്ടികൾക്കൊക്കെറതെ വെറതെ കഴിക്കുക എരിവ് തോന്നാത്ത കാരനെയ അരിവ് എരിവില്ലാത്ത കാരണം എല്ലാർക്കും പിടിച്ചു മറ്റേ ബിരിയാണി ആവുമ്പോ നല്ല എരിവാവുമല്ലോ ഇത് അങ്ങനെ എരിവി ഇടുന്നില്ലല്ലോ പച്ചമുള എത്
ഇത് മാത്രേ ഉണ്ടാവുള്ളൂ ആഹ
ആഹ അപ്പൊ നല്ല പിള്ളേർക്കൊക്കെ കഥാ ഇഷ്ടം ആ എരീവ് തട്ടാത്ത കാരണം എരിവ് പറ്റാത്ത കുട്ടികളാണ് ചെറിയ കുട്ടിയാണ് അപ്പൊ അവന് ബിരിയാ മന്തി മന്തി മന്തി പറയാപ്പൊ ബിരിയാണിന്ന പറയാ പക്ഷെ മന്തിയാണ് ഉദ്ദേശിക്കുന്നത് ബിരിയാണിയിലാവുമ്പോ എരുവ്
ഭയങ്കര ഇഷ്ടണ്. സാദാ ചോറായ കൊതി തിന്നൂല പക്ഷെ എന്നാ മന്തി ബിരിയാണി അതൊക്കെ ഭയങ്കര, ഇതാണ്
ഞാൻ ഉണ്ടാക്കുമ്പോ വീ ഇവിടെ ഉണ്ടാക്കിട്ട് കുട്ടിക്ക് കൊടുത്തോളും രാവിലെ ഇ സ്കൂളിക്ക് ഉണ്ടാക്കി കൊടുത്തുോട്ടും ബേഗി റൈസ് പോലെ പക്ഷെ അതില് വെജിറ്റബിളും കൂടി ഇട്ടിട്ട് അപ്പൊ അതില് മസാലകള ഒന്നും ഉപ്പ് മാത്ര ഇട്ടിട്ട് പിന്നെ നെയ് കാരണം നമ്മ നയ്ച്ചോറു വെക്കെല്ലേ പട്ടയും ഗ്രാമ്പൂവും അങ്ങനെെ കിട്ടിട്ട് പക്ഷെ അതില് മസാലപ്പൊടിയ ഒന്നും ഇല്ല മഞ്ഞപ്പൊടിയും ഇല്ല മഞ്ഞ കളർ അവന് ഇഷ്ടമല്ല അവന് വെള്ളച്ചോറ ഇഷ്ടം അപ്പൊ അങ്ങനെ കൊടുത്ത വിട്ട കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് എന്നാ അതില് മസാല പൊട്ട കഴിഞ് ആ് മസാല പൊട്ട കഴിഞ്ഞാൽ ഇരികയും ചെയ്യും അപ്പൊ കഴിക്കൂല്ല. കളറും മാറാൻ പാടില്ല. മഞ്ഞ കളറണെ പുറേക്ക വേണ്ടാറിയും. നല്ല കളറവണം മഞ്ഞപ്പൊടി ഇടാൻ പാടില്ല എന്തൊരു സാനം അത് അതെ വെള്ള കളറാണെങ്കിൽ അവന് ഇഷ്ട വേറെ കളർ മാറി കഴിഞ്ഞ ഇഷ്ടല്ല അപ്പൊ ഇന്നിപ്പോ രാവിലെ അങ്ങനെ ആക്കിയിട്ട് ഇന്ന് ന്നല്ല രണ്ട് മൂന്ന് ദിവസയിട്ട് എന്നും ചോയിക്കും ബിരിയാണി ഇൻ ഇണ്ടാക്കോ ബിരിയാണി ഇണ്ടാക്കോ ബിരിയാണി ന്നാ പറയാ എല്ലാത്തിനും അതെ ബിരിയാണി ആഹ് ഇന്ന് അപ്പൊ അങ്ങനെ ആക്കി കൊടുത്തു വിട്ട് അപ്പൊ വെജിറ്റബിളും പോകൂ ഇല്ലെങ്കിൽ വെജിറ്റബിള ഒന്നും കഴിക്കില്ലേ ഓഹ് മറ്റേ ഉപ്പേരി പോലെ ആക്കി കൊടുത്ത വിട്ട കഴിഞ്ഞാ ഒന്നും തിന്നില്ല പിന്നെ വേറെ കറി എന്തേലും കൊടുത്തു വിട്ടാലും കഴിക്കില്ല ഇതാവുമ്പോ പിന്നെ പച്ചക്കറിയും കുറച്ച് ഉള്ളിപെടുല്ലോ ക്യാരറ്റും ബീൻസും അങ്ങനെ കൊർച്ച് പച്ചക്കറിയും പെടൂല്ലോ പിന്നെ അങ്ങനെയി ടുത്ത് വിടും അത് പിന്നെ ആഹ് അത് അപ്പ അങ്ങനെ വേഗ എളുപ്പ പണിയാണല്ലോ രണ്ട് വിസില് കുക്കർല് കൊടുത്താ മതില്ലോ
ഏത് സ്കൂളില പഠിക്കണേ
കുറച്ചു ദൂരെയാണ് ഇവിടുന്ന് ഇവിടുന്ന് ഒരു അര മണിക്കൂർ ഡിസ്റ്റൻസിലിണ്ട്
ഓഹ് ആഹ് ആഹ് സ്കൂൾ ബസ്സ് ഉണ്ടാവാക്കാരല്ലേ
ആഹ് സ്കൂൾ ബസ്സ് പ്രൈവറ്റ് സ്കൂൾ ആണേ അപ്പൊ നമ്മള് ഫുഡ് കൊടുത്ത് വിടണം
ആഹ്
ഏഹ് രണ്ട്നെ സ്നാക്സും കൊടുത്ത്ടണം ഉച്ചക്കുള്ളതും കൊട തുടണം ആഹ് അപ്പൊ ല്ലാ ഇന്നിപ്പോ താ മൂടി നിക്കായിരുന്നു ഇപ്പൊ വെയില് വരുന്നു
ആഹ് ഇടക്കന്ന് മൂടും ഇടക്കന്ന് വെയിൽ വരും
ആഹ് ഇന്നലെ വൈന്നേരം ഒന്നും ത്തിരി മഴ പെയ്തു അധികന്നും പെയ്ത് ല്ലാ രാ ത്രിയൊക്കെ കൊർച് നേരം പെയ്തിട്ടുണ്ട് കറണ്ടും ഉണ്ടായിരുന്നില്ല എടക്ക് കറണ്ട് പോക്ക് ആഹ് പകൽ നല്ല വെയിലായിരുന്നു
ആഹ്
ഉച്ച കഴിഞ്ഞപ്പോ മൂടി പിന്നെ ആതെ മൂടിട്ട് രാത്രിയായപ്പം പെയ്തു പിന്നെ ഇപ്പളും അതെ ഇപ്പം മൂടി കട്ക്കാരുന്നു തുണി ഇടണോ വാണ്ടേ പറ്ഞ്ഞിട്ട് ഇട്ടിട്ടില്ല. ഇപ്പോ നോക്കുമ്പോ വെയി ല്‌ വന്നിട്ട്ണ്ട് പെട്ടെന്നാട് മാറും മ്മള് ഇങ്ങെന് നോക്കിക്കണം
ആഹ്
പണിയൊക്കെ കഴിഞ്ഞ് അപ്പൊ
പണി ഇന്നലക്കത്തൊക്കാ ഏകദേശൊക്കാ ത് ത് തോരട്ടക്കാണ് ഇന്ന്പ്പം തിരുമ്പീയിട്ടില്ല അല്ലാത്ത പണികളൊക്ക കഴിഞ്ഞു ഇഞ്ഞ്പ്പൊ തിര്മ്പാന്ണ്ട് അത് ഇവടെ അട്ത്തൊരു തോട്ണ്ട് ആഹ് തോട്ട്ക്ക് പോകെലാ തിരുമ്പാന് അപ്പൊ പിന്നെ എള്പ്പം കയ്യും ആഹ് ഇപ്പം മഴെക്കെ പെയ്തതോണ്ടേ ആഹ് നല്ലം വെള്ളണ്ട് അപ്പൊ പിന്നെ ആഹ് കല്ല് ഇങ്ങനെ കൊറേ വരിവരിക്കായിട്ട് രണ്ട്, മൂന്ന്, നാല്, കല്ല്ങ്ങനെ ഇട്ട് വെച്ച്ക്ക്ണ് ഓരോരോ ഭാഗങ്ങളായിക്കാണ്ടാണ്
ഓഹ്
ഓഹ് വള്ളച്ചാ വള്ളങ്ങനെ ഒഴുകും ചാ വള്ളച്ചാട്ടണ്ടാവല്ലോ അത്
ഉം ഉം
ഉം അപ്പള്
അപ്പം അലക്കലൊക്ക അവടണ്ടാവുല്ലേ
അപ്പൊ അലക്കലൊക്കെ അവിടെന്നന്നെ നടക്കും. അപ്പൊ എത്ര തിര്മ്പാണ്ടെങ്കിലും നമ്മക്കയിന്റെ ഭാരാട്ട് അറീയില്ലാ സുഖത്തിൽ അങ്ങട്ട് പോകും മറ്റത് ഇവിടുന്ന് വെള്ളം എടു ത്ത് തിരുമ്പി വരുമ്പോഴേക്കും അത് ഭയങ്കര ഭാരത തിരുമ്പല ഇറണ്ട ഒരു ഭാര്യക്കത് കിടക്കും
ഒഴുകണ വെള്ളാകുമ്പോ വേഗം അധികം വാഷിംഗ മെഷീൻ ഉണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടെങ്കിൽ മാ ത്രമേ മെഷീനിട്ള്ളൂ ഒരു അന്നന്ന ഉള്ളതാണെങ്കിൽ അപ്പപ്പ ഇതാക്കി ഇടും പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് പിന്നെ നമ്മൾ ഒരു ദിവസം എവിടെേലും പോവയ വരിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കൊറെ തുണി ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയ രണ്ടു ദിവസം മൂന്ന് ദിവസംക്കെ കൂടുമ്പോ മാത്രേ മെഷീനൽ ഇടു പിന്നെ ഇപ്പം അമ്മ ചെയ്യും അപ്പ അമ്മ കഴുകിട്ട് അന്നന്നുള്ള കഴുകിട്ട് ഡ്രയ്യറൽ ഇടും മെ ല് അപ്പൊ ഒന്ന് വെള്ളം പിഴിഞ്ഞു കിട്ടൂലോ
ആ
വെയിലില്ലാത്തപ്പോ മഴയും മൂടലൊക്കെ ആവുമ്പോളേ ആ പെട്ടെന്ന്പ്പോ ഒന്ന് ഒരു ചെറിയ വെയിലും കൊണ്ടാ മതില്ലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും ഇപ്പ അങ്ങനെ കാര്യയിട്ട് ഉപയോഗിക്കാറില്ല
മഷീന് ടി വി ഫ്രിഡ്ജ് പിന്നെ ഇതൊന്നുംല്ലട്ടോ ഗ്യാസ് ഗ്യാസ് വരല്ല ഇല്ലല്ല ആഹ്
ആ അപ്പൊ മഴ പെയ്യുമ്പോഴോ വിറക്നൊക്കെ
വിറക് ഇവിടെ മഴ പെയ്യാണ്ട് മുൻപ് ഇവിടെ വിറകൊക്കെ ശേഖരിച്ച് വെക്കും വിറക് വിറക് വീടല് ഒരുപാട് വിറകും ചകിരിയും ഒലയും ഒക്കെ എടുത്ത് വെക്കും പിന്നെ മ
ഈ കാലത്ത് ആരാപ്പൊ പുറകിലൊക്കെ വെയ്ക്ക അല്ലേ
എല്ലർക്കും അതോ
വിറകിൽ വെക്കുകന്നല്ല ഞങ്ങളടെ വീട്ടില് വിറകിൽ തന്നെ ആണ് വെക്കാ പക്ഷെ മറ്റേ ചോറ് മാത്രം ചോറും കുടിക്കാനുള്ള വെള്ളം പിന്നെ കുളിക്കാന് കൊള്ള മനക്ക് അങ്നക്കെ മാത്രം അടുപ്പിൽ വെക്കും അല്ലാണ്ട് മറ്റുള്ള കൂട്ടാൻ വെക്കണൊക്കെ ഏഹ് ഗ്യാസിൽ വെക്കും
എല്ലാതോ അടുപ്പിൽ തന്നെ ഉമ്മാക്ക് അതൊരു ഭാരല്ല ഉമ്മ ഉള്ളത് കൊണ്ട് ത പക്ഷെ നമ്മുക്ക് നമ്മളൊക്കെ ഹസ്ബൻഡറിന്റെ വീട്ടിൽന്നൊക്കെ വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണ്
അതെ നിങ്ങളടെ വീടോ അതോ ഹസ്ബൻഡ് വീടോ
എന്റെറെ വീട് എന്റെ വീട്ടില്
ആഹ് ആഹ് ആഹ് ഇണ്ട് അപ്പൊ പിന്നെ ടിവിയും കാര്യങ്ങളും ഒന്നുംല്ല
ഒന്നുല്ല
ആഹ് ആഹ്
ഉം അങ്ങനെ അങ്ങനെ പണിറഞ്ഞാല് ആഹ് ഈ ഒരു പത്ത് ക്കാമ്പത്തിനെ പണികളൊക്കെ കഴിയും എല്ലാവർക്കും അടുപ്പത്ത ആയതു കൊണ്ടേ നേരത്തെ എല്ലാ സാധനങ്ങളും കിട്ടും അതുകൊണ്ട് പിന്നെ അടുക്കള പണി നേരത്തെ കഴിയും നമുക്ക് മറ്റേത് ഗ്യാസ് മില ആകുമ്പ നമ്മ മറ്റുള്ള പണികളൊക്കെ കഴിച്ചിക്കാണ്ട് ഗ്യാസു മേലേ അല്ലേ അത് ഉള്ളന്ന് എടുക്കാമെന്ന് വിചാരിച്ചേഅങ്ങനെന്നല്ല ആ ആദ്യം അടക്കളപ്പണിയങ്ങ കഴിച്ച് വെക്കും പിന്നെ അടുക്കലും തുടക്കലൊക്കെല്ലേ അത് പിന്നെ അനിയത്തി ചെയ്യും ഉമ്മാക്ക് പിന്നെ
ഒരു മിന ഇപ്പോ വിളിക്കാ വേ
അ ശരി